കഴിക്കുന്നുണ്ട് ഭക്ഷ്ണൊക്കെ കഴിച്ചോ
ഓഹ് കഴിക്കല് കയ്ഞ്ഞു അവിടെ കഴിക്കല് കയ്
ആഹ് ഇല്ല കഴിക്കണത്രേ ഒന്ന് രണ്ട് കോളും കൂടി ചെയ്തിട്ട് കഴിക്കാന്ന് വെച്ചിട്ടിരിക്കുന്നു
ആഹ് കഴിഞ്ഞിട്ടില്ല്യാല്ലേ അപ്പം
ഇല്ല, നല്ലൊരു മഴ ആയതു കൊണ്ടേ ഒരു ചായ കുടിച്ചിട്ടിരിക്കുന്നു
ആഹ് ഇപ്പ ചായുട്ച്ചാ നല്ല സുഖാണല്ലോ ലെ. വൈട്ട് ചാ.
ആഹ് അതന്നെ അതെ അതെ. മഴയായതൊണ്ട് കട്ടൻ ചായ വെക്ക കുടിക്ക ഇതന്നെ പരിവാടി.
ആഹ് ചോറൊന്നും വേണ്ടാലെ.
ഹ് ഹ് കൊറെ ചോറൊക്കൊര് രണ്ടര മൂന്ന്മണിക്യെ ആവും.
ആഹ് പിന്നെന്തൊക്കെ സുഖല്ലേ?
ഓ സുഖായിരിക്കുന്നു നല്ല മഴയല്ലേലെ.
ഓ മഴയെന്നെ മഴ.
മക്കളൊക്കെ സ്കൂൾ പോയോ?
ആഹ് അവരൊക്കെ പോയി കുട്ടിയൾ പോയില്ലേ പോയില്ലേ വരൊക്കെ പോയ്. ഇപ്പവര് വൈകുന്നേരല്ലേ വര്ല്. വൈകുന്നേരം വരെ ഒഴിവാണല്ലോ നാലരയാവും ല്ലേ.
ആ.
പിന്നെ.
വേറെ എന്തേലും വർക്കെയ്യ്ന്നുണ്ടോ നിങ്ങള്?
ഇല്ല ഇപ്പൊന്നും ചെയ്യ്ണൊന്നുല്ല.
ആഹ്.
മ്
ഞാനും ഇപ്പൊന്നും ചെയ്യുന്നില്ല ഇപ്പ എടക്ക്യ് പോവാർണ്ടേര്ന്നു പിന്നെ നിർ പ്പീ മക്കള് സ്കൂള്ൽ വിടാൻ തൊടങ്ങിയൻ ശേഷം പിന്നെ പോയിട്ട്ല്ല.
ഇവ്ടെ തുന്നൽന്റെ ക്ലാസ്സിന് ഹ്. ഒഴിവുണ്ട്ന്ന് പറഞ്ഞോ ആ മറ്റേ പഠിക്കില്ലേ ഫ്രീ ആയിട്ട്.
ആഹ്.
ഏഹ് ആ അതിനൊഴിവ്ണ്ട്ന്ന് പറയ്ണ് കേട്ടാര്ന്നു. അതിനൊന്ന് പോയി നോക്കണം ഇവ്ടെ അടുത്തന്നേണ്. അതെ മ് ഞാൻ വിളിക്കണന്ന് വിയാര്ച്ചാ അന്നെ അന്ന് മ് ഇങ്ങനെ ഇണ്ട്ന്ന് പറ്ഞ്ഞപ്പളേ.
ആഹ്.
പോര്നെ ചോയ്ക്കാ വേണ്ടീട്ടേ ഫ്രീഫൊ തല്ലേ. അഹ് പൈസൊന്നും വേണ്ടല്ലോ അപ്പൊ വര്ണോ ചോയ്ക്കാ വേണ്ടി വിളി. ക്കാര്ക്കേര്ന്നു അപ്പൊ ഇതെങ്ങനൊക്കെ കാര്യങ്ങള്ന്ന് അറിയട്ടേച്ച്ട്ട്.
ആഹ് ഇവ്ടെ ഇവിടെണ്ടല്ലോ അങ്ങനെ കോർപ്പറേഷൻ. ന്റെ കീഴില് കൊറേ. ആഹ് ഇങ്ങനെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ.
ഇണ്ട് ലേ.
ആ നൈപുണ്യാന്ന്ള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊട്ക്ക്ന്ന്ണ്ടേര്ന്ന.
നൈപുണ്യാലേ. ആഹ് അതർഞ്ഞ്ട്ട്ല്ല ഇത്വ്ടെ ങ്ങള്. ആഹ്. അപ്പൊത് നോക്കണച്ചിട്ടാര്ന്ന് അവര് അട്ത്ത്ള്ള ഒര് ചേച്ചി പറ്ഞ്ഞതാ.
ആഹ്.
ഇവ്ടെ അട്ത്ത്ള്ളൊര് ചേച്ചി പർഞ്ഞു ഇങ്ങനെ ണ്ട്ന്ന്ള്ളത്.
ആഹ്.
അപ്പന്ന് പോയ്.
വെറുതെ വീട്ടില്ര്ക്കണ്ടല്ലോ മക്കള് സ്കൂള് വിട്ടഴിഞ്ഞാല് നമ്മളെ സമയം ഫ്രീയല്ലേ.
ആഹ് വെർതെരിക്ക്ണകാട്ട്ലും നല്ലതാണല്ലോ.
ആഹ് അതെ ഞാനും വർ പിന്നെ ഞാനായൂർവേദ ഹോസ്പിറ്റലിലെ തെറാപ്പിസ്റ്റാണ് അപ്പം ഏ ഇക്കീ സമയം ശെരിയാവാത്തോണ്ട് മക്കള് ഒമ്പതരെയാവും പോവാൻ പിന്നെ അവരെ വിട്ടിട്ടാകുമ്പോ എനിക്ക് സമയം ശരിയാവില്ല എനിക്ക് രാവിലെ എട്ട് മണിക്ക് കേറണവ്ടെ.
ആഹ ആ അപ്പൊ പിന്നെ സമ സമയത്തിന്റെല്ലെ?
ആഹാ സമയത്തിന്റെ പ്രശ്നൊള്ളോണ്ട് പിന്നങ്ങനെ മതിയാക്കിയതാ.
അതങ്ങനെ ഒഴിവാക്കിലേ?
മ്
അതങ്ങനെ ഇത് പിന്നെ നമ്മള്ക്ക് സമയം രണ്ട് മണിക്കൂറാണ് അത് നമക്ക്. ഇഷ്ടള്ളപ്പോ പോവാ ഓരോ ബാച്ച് പോലെയാണ് അഹ് ബാച്ചാക്കിട്ട
അല്ല ക ഇതിന്റെ തന്നെ ടൈലറിങ്ങിന്റെന്നെ തുന്ന
ആഹ ആഹ
അപ്പപിന്നെ അമ്മക്ക് പണിയൊരുങ്ങിട്ടൊക്കെ പോവാലോ.
ആഹാ അതെ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ നമക്ക് പഠിക്കുെന്നെ ഒരുപാട് നല്ലതാ. ഇപ്പെന്താ പറയാ ടൗൺലൊക്കൊരു ടോപ്പ് തയ്ക്കെണങ്കിലെത്രയാ മുന്നൂറ്റമ്പത് രൂപയോ?
ആഹാ നല്ല പൈസണ്ട് എല്ലാ നല്ല പൈസണ്ട്പ്പോ
അത് ചുരിദാർ മൊത്തത്തിലെന്നെ തയ്പ്പിക്കണെങ്കില് അറന്നൂറ് രൂപയാണ്.
ആഹ് ഇണ്ട് സെറ്റായിട്ടല്ലേ?
ആഹാ സെറ്റായിട്ട് തൈക്കണെങ്കില്.
കൂടും തോന്നുണു. ഞാന് പിന്നെ ന്റെയൊക്കെ ഞാൻ തന്നെ അടിക്കും അപ്പൊ പിന്നെ.
ആണോ?
കൊറച്ച്ങ്ങനെ കൊറേശെ ഒക്കെങ്ങനെ അടിക്കും. അപ്പൊ നല്ലോന്ന് അണ്ടാവല്ലോ എവിടെലും പോയി കഴിഞ്ഞാ ക്ലാ
ആഹാ അതെ. പിന്നെന്താ ആര്യവർക്ക് അങ്ങനെയ്ളെളക്കെ ഫാഷൻ ഡിസൈനിങ് അങ്ങത്തൊക്കെ ക്കെ നമ്മള് ഹാൻഡ് എംബ്രോയിഡറിയൊക്കെ പഠിച്ചു കഴിഞ്ഞാല്. ആഹ് സ്കോപ്പ്ള്ള മേഖലെയാടോ ഒന്നുഇല്ലെങ്കിലും നമുക്ക്. നമുക്ക് വീട്ടിലിരുന്നിട്ടെങ്കിലും തയ്ച്ച് കൊടുത്ത് കഴിഞ്ഞാല് കിട്ടാലോ.
തയ്ച്ചിട്ട് അയിലെന്നെ വർക്ക് ചെയ്യാറിയെങ്കില് നല്ലതാണല്ലോ.
ആഹ് ഇവിടെ ഇപ്പൊ കൊറേ. ബുട്ടീക്ക്ണ്ട് ചെറിയ ചെറിയ്യാ ബുട്ടീക്ക്കളില്ലേ? അവരി ഇപ്പൊ ഓൺലൈനായിട്ട് എന്താ നൈറ്റിയും, ഫ്രോക്ക് നൈറ്റിയും, തയ്ച്ചിട്ട് കൊടുക്കുന്നു.
കൊടുക്ണ്ട്ല്ലേ?
ആഹാ കേരളത്തില് മൊത്തം ആഹ് കൊറിയർ സർവീസ് കൊറഞ്ഞത് ര ഒരു മൂന്ന് പീസെങ്കിലും എട്ക്കണം.
ആ മൂന്ന് പീസ് എടുക്കണന്നല്ലേ?
ആഹ് മുന്നൂറ് രൂപയാണ് അവരെന്നെ തുണിയെടുത്ത് അവരെന്നെ തയ്ച്ചിട്ട് കൊടുക്കുന്നത്.
അങ്ങനേണ്ല്ലേ?
ഉം
അങ്ങനെവ്ടെ ഇണ്ട്ന്ന് പറഞ്ഞപ്പോ പോയി നോക്കണംന്ന് വിചാരിക്കാണ് വെറുതെ ഇരികല്ലേ. കുട്ടോളൊക്കെ പോയി കഴിഞ്ഞ അപ്പങ്ങനെ. അവര് വരുന്നവമക്ക് എത്തുംചെയ്യും വീട്ട്ത്തെ പണിയൊരുങ്ങും.
അതെ.
അപ്പൊ പിന്നെങ്ങനെ പോയാലോന്ന് വിചാരിക്ക്ണ്ട് പിന്നെ ആരെങ്കിലുണ്ടെങ്കി നമുക്ക്. പൊറ്ത്ത് പോവുമ്പോരു ഇതാണല്ലോ നീയ്ണ്ടോന്ന് ചോയ്ക്കണന്ന് വിചാരിച്ചതാണ്. ഇവ ട്ന്ന് കൊറച്ച്പേര്ണ്ട്ന്ന് പറഞ്ഞു പക്ഷെ കൊറച്ചപ്പ്റ്ത്ത്ന്നാ. നമക്കവ്ടെ പോയാലു ഇവിടെ അടുത്ത തന്നെയാണ്, കൊറച്ച് അപ്പുറത്ത് തന്നെ.
അതെല്ലേ.
കുറച്ച് ദൂരം ഉണ്ട് തന്നെയുള്ള ബസ്സിന് പോവാനുള്ള ദൂരയുണ്ടെന്ന് വെച്ചാൽ ഇല്ലെയേനി. കുറച്ചു ദൂരം തന്നെള്ളു നടക്കാല ദൂരം തന്നെള്ളു പിന്നെ മയെം ചളിയൊക്കല്ലേ. പിന്നെ വണ്ടിൽന്നെ ബസ്സിൽന്നേ പോയാ മതിച്ചിട്ടേയ്. പിന്നെ നമ്മുടെ പണി ഒരുങ്ങി. റ്റ മതില്ലോ അല്ലാതെ രാവിലെ നാർതെ യെണീച്ചു പോകന്നും വേണ്ടല്ലോ.
ആഹ് അതെ, എവിടന്നൊക്കെ രാവിലെ ഞാന് പോന്നേ സമയത്തൊക്കെ ആറ് മണി. ഒക്കെ ആകുമ്പോ ഉണ്ടാവും ചേച്ചിമാര് ഓട്ടത്തിന്റെ തിരക്കിലായിരിക്കും. കും ഒന്നാമത് ഇപ്പ മഴയൊക്കെ ആയത് കൊണ്ടുള്ള ഒരു പ്രശ്നം.
ആഹ് നീ രാവിലെ നീക്കുമ്പോ ചെൽപ്പോ കറണ്ടുംണ്ടാവില്ല ഒന്നുംല്ല.
ആഹ് അതന്നെ അവര് ഏച്ചിമാര് പറഞ്ഞ ഷോപ്പിലൊക്കെ പോകുന്നവര് വാണംന്ന്‌. ചടപട എഴുന്നേറ്റോടുന്ന. ഞാൻ പറി നിങ്ങൾക്കൊക്കെ നേരത്തെ എണീറ്റുടെ എത്ര നേരത്തെ എഴണീറ്റിട്ടും കാര്യമൊന്നു ഇല്ല.
ഇല്ല ഇല്ല അപ്പാൾക്ക് എന്തെലും തിരക്കായിട്ടേ.
ആഹ് അതെന്നെ ഒന്നാമത് കറന്റ്‌ ഉണ്ടാവൂല്ല, അരി ഉണ്ടാവും കുതിർത്ത് വെച്ചിട്ട്. അരി അരയ്ക്കാൻ കാലത്തേക്ക് കറന്റ് ഉണ്ടാവൂല, അപ്പൊ പുട്ടോ ചപ്പാത്തിയോ എന്തേലും ഉണ്ടാക്കിട്ട് പോണം.
ആഹ് അതാണ് പിന്നെ കുട്ടോൾ ഉണ്ടെങ്കി നോക്കും വേണ്ടല്ലോ.
ആഹ് അത് തന്നെയാണ്.
കുട്ടോൾ ഉണ്ടെങ്കിൽ നോക്കും വേണ്ടല്ലോ.
ആഹ് അതെ.
ആഹ് ആഹ് ആഹ് എന്തായാലും ചെറുതാ. നല്ല ബുദ്ധിമുട്ടാ. തൂണോളക്ക ഒങ്ങും കിട്ടാ ഒക്കെ അതാ തിരിമ്പി. ഇല്ല്യാ അത് എന്തെന്ന് പിന്നെയും കൊറച്ചൊന്ന് ഒഴിവുണ്ടായിരുന്നു.
ആഹ് അവടിയും വാഷ മെഷീൻ ഒന്നും വാ പക്ഷെ എന്താ പറയാ ഉടക്കന്ന അലക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുല്ല പെട്ടെന്ന് മാറ്റിട്ട് അപ്പ തന്നെ അങ്ങ് കഴുകിടും, അത് ഉണങ്ങാനാണ് പാട് ഉം.
ഒണങ്ങി കിട്ടാൻ വെയ്ല്ലല്ലോ.
ആ അതെ പൊറത്ത്ട്ട് കഴിഞ്ഞാ നല്ലൊരു വെയിൽ കാണും പൊറത്ത് ഇട്ട് കഴിഞ്ഞാ അപ്പം. ആ എടുത് വെക്കാനുആയി.
ആഹ് പിന്നെ നമുക്കത് അവിടെ ഇട്ടിട്ട് പോവാനും പറ്റില്ല പുറത്തിട്ടിട്ട്.
ആഹ് അതെന്നെ അത് ഇട്ടിട്ട് അപ്പുറത്തുള്ള ചേച്ചിമാരോട് ആരോടെങ്കിലും പറയണം. ഇതൊന്ന് എടുത്ത വെക്കണ അതുവരെ അപ്പുറത്ത് ഇപ്പുറത്ത് എത്തുമ്പോത്തേക്കും എല്ലാം നനിയും.
ആഹ് അത് നമ്മള് മഴ പെയില്ല വിചരിച്ചിട്ട് ഇവിടെ നക്കുമ്പോക്കും. മഴ ഏൽ കൂടെ വരരുന്നുന്നന്നെ അറിയില്ല മഴ പെയ്യൂ ണ്ടാവിലാരിചത്. നന്ന കഴിഞ്ഞ എടുത്തേക്കണ്ടാന്ന് വിചാരിച്ചിട്ടേ.
ആഹ് ഞാൻ നല്ല വെയില് രാവിലെ കണ്ടപ്പോ എടുത്ത് പുറത്ത്. കഥയായിരുന്നു, അപ്പുണ്ട് മഴ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് ഇങ്ങ്. എത്തുമ്പത്തേന് മഴ, ഓടി വന്നെടുത്ത് അപ്പൊ ഉണങ്ങിയതും നനഞ്ഞു ഉണങ്ങാ ന്നനഞ്ഞു ആകെ പ്പെട്ടു പോയി.
ഒക്കെ നനഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ആകുമ്പോ ബുദ്ധിമുട്ടാണ്.
ആഹ് ഇവിടെ അടുക്കള ഭാഗത്ത് കുറച്ച് സ്ഥല ഒല്ലോ ആ. വർക്ക്‌ ഏരിയായിൽ അടുപ്പും കഴിച്ച് കക്കൂസും കുളിമുറിയൊക്കെ കഴിയുമ്പോ കുറച്ച്. സ്ഥലയുള്ളൂ, അപ്പൊ അവിടെ ഇങ്ങനെ അയക്ക് കെട്ടിയിട്ട് അവിടെയാ ഇട്.
ആഹ് അപ്പൊ തുണുകൾ ഇടാ സ്ഥലം ഇണ്ടാവില്ല.
ആഹ് സ്ഥലല്ല പിന്നെ ഉണങ്ങി കിട്ട്ന്നുഇല്ല.
ഉം ആഗതാവും. കുട്ടോൾകങ്ങ നെയാണ് ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റേണ്ട വൽക്ക്.
ആഹ് അതന്നെ ഒരു വെള്ളം കുടിക്കാൻ കൊടുത്താല് അല്ലെങ്കിൽ ഒരു ചെറിയ കുറുക്ക് കൊടുത്താലാ. പ് മാറ്റണം.
ഉം അത പ..
ഓരോ ഭക്ഷണം കഴിക്കതിനും മാറ്റണം
ആ അതാണ് ഒണങ്ങി കിട്ടുമ്പോളാ..
ആ് സ്കൂളിൽ പോയിക്കഴിഞ്ഞാല് എങ്ങനെയാമോ ഇവര് ഇത്രയും നേരം ഇരിക്കുന്നന്തോ.
എടക്കിടക്ക് മാറ്റാതെല്ലെ
ആഹ ആ സ്കൂളന്ന് അങ്ങനെ ടീച്ചറ് പറഞ്ഞ ഒന്നും... ഒന്നും കൊഴപ്പൊന്നുല്ല ഭക്ഷണം ഒന്നും കഴിക്കുമോന്നും ഒരു ബുദ്ധിമുട്ടൊന്നുല്ല. ആദ്യം ഇരുന്ന് കഴിക്കുന്നൊക്കെ ടീച്ചറെ വിളിക്കുമ്പ പറിം. ഞാൻ പറ വീട്ടിലാണെങ്കിലല്ലോ കസേര നെരയ്ക്കും ടേബിള് മൊത്തംണ്ടാവും.
ആഹ അത് അടിച്ച വരെ നേര ണ്ടാവുള്ളു ചോറ് മാ.. ത്ര വേറെ എന്തെലും കഴിച്ചാലുംങ്ങനാണല്ലോ.
ആഹ് എല്ലാ ഭക്ഷണം കഴിക്കാൻ കൊടുത്താലും അങ്ങനെ തന്നെയാ ബേക്കറി ഒന്നും അങ്ങനെ കൊടുക്കാറൊന്നില്ല ഫ്രൂട്ട്സ് സൊ.. കൊടുത്തഴിഞ്ഞാൽ എല്ലാം എടുത്ത് എത്തും ഒരു വത്തക്ക എങ്ങനും മുറിച്ച്.. കൊടുത്തിട്ടുണ്ടെങ്കില് ഫുള്ള് തൊടക്കന്നെയാ പണി പിന്നെ അതിന്റെ വെള്ളം എല്ലായിടത്തും പോകുന്ന വഴിയേ ആയിട്ടാ പോവ
ആ അങ്ങനെയണല്ലേ പിന്നെ അങ്ങനെ വല്യ കുഴപ്പൊന്നുമല്ല ഇവിടെ.. ഇടയ്ക്കൊക്കെ..
അവിടെ ഇരുന്ന് കഴിക്കൂല അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തി കസേരൽ ഇരുത്തി കൊടുത്താ ചെലപ്പോ കഴിക്കുല. അതെടുത്ത് ഇങ്ങനെ റൂമിലും പൊറത്തും ഒക്കെ നടക്കണം.
ആഹ പിന്നെ ഇപ്പൊ വരേണ്ട നേരത്തേകവും തെരക്ക് കുട്ടിള് വേരണ്ട നേരത്തേയ്ക്ക് വുല്ലേ തെരക്ക്.
ആഹ് ഇനിപ്പോ വൈന്നെരം ഒരു നാലരയാവുമ്പോത്തിന് നാല് മൂന്നേ മുക്കാലിന് സ്കൂൾ വിടും പക്ഷെ... വണ്ടി വരാൻ നാലുമണിയാവും അപ്പൊ വണ്ടി ഇങ്ങനെ ചുറ്റിക്കെ വരുന്നൊണ്ട്... നാലെ ഇരുപത് നാലെ കാലൊക്കെയാവും
ആഹ് നല്ല മെഴുകിട്ടെ എത്തള്ളൂല്ലേ എന്തായും ഇതി തുന്നൻ.. സോനന്റെത് എന്തായാലേ നോക്കി നോക്ക അപ്പൊ എന്തായാലും നോക്കിട്ട് വിളിക്കിന്നാ... ഒക്കെ താങ്ക്യു പിന്നെ വിളിക്കാട്ടോ.